ഹലോ
ആഹ് കേക്ക്ണ് ണ്ടോ?
ഉമ് സുഖാണോ?
ആഹ് കൊഴപ്പല്ല സുഖാണ്
ന്താ പാട്
കൊഴപ്പന്നൂല്ല
ആഹ് സുഖാണ് പിന്നെ സു ചായൊട്യൊകെ കഴിഞ്ഞ് ഇങ്ങളെ കഴിഞ്ഞോ ചായൊട്യൊക്കെ
ആഹ് ഇന്ന് കഴിഞ്ഞു ചായ ചെലപ്പോ കുടിക്കലില്ല
അൽമാര ആഹ് എന്താ ചായ സൗന്ദര്യത്തിന്റെ രഹസ്യം ചായയാണോന്ന് പറഞ്ഞ ത് അതൊണ്ടാണോ കുടിച്ചാത്തത്
അങ്ങനെയല്ല ചെല സമയത്തൊരു മൂടാണ് കുടിക്കാൻ ചില സമയത്ത് കുടിക്കൂല
ആഹ് ന്റെ മക്കക്കങ്ങനേണ് ചായ നിങ്ങള് ചായ സൗന്ദര്യം പോകും വിചാരിച്ചിട്ടല്ലേ ഇങ്ങള് ചായ ഇങ്ങെനെ തര്ണത്
ഇക്ക് വെള്ളം മതി ഇങ്ങളെ മാതിരി ചായ എപ്പോഴും വേണ്ട അറിയും കെ കെ ജി പടിക്കണ മോളാ ഓള് പറയൂ ചായ വേണ്ട ഉമ് പിന്നെ എന്താ കാലാവസ്ഥ എങ്ങനെണ്ട് അവിടെ
ആഹ് കാലാവസ്ഥ കൊഴപ്പൊന്നൂല്ല ഇല്ല ഇല്ല മഴയൊന്നൂല്ല
ഇന്ന് മഴ കണ്ടിട്ടില്ല ഇന്നലൊക്കെ ണ്ടായിനു.
ആഹ്
ഉം ഇന്നലൊക്കെ നല്ല മഴേനു ഇന്ന് മഴ ഇല്ല കൊറെ ഉണങ്ങി കിട്ടി ഒരു ലോഡ് ഇണ്ടായി ഞ്ഞി ഉണങ്ങാൻ അതിന് പ്പോ ഫുൾ ഇട്ടാൽ മഴ പെയ്യൊന്നുള്ള ഒരു വെജ വേജാറുണ്ട്
ആ
ഉം അങ്ങനെത്തൊരു സിറ്റുവേഷൻ എയ്ന് ന്ന് പിന്നേം ഉമ് ഫുഡൊക്കെ ആയോ രാത്രിയക്കുള്ള ഫുഡൊക്കെ ആയോ
ആഹ് അതൊക്കെയിന്ന് ബിരിയാണി വെച്ചു ഉച്ചക്കന്നെ അപ്പൊ പിന്നെ വൈകുന്നേരത്തേക്ക ഉള്ളതായാലോ.
ആഹ് ചിക്കൻ ഏയ്‌നോ ബീഫ് ഏയ്‌നോ
ബീഫും ഉണ്ട് ചിക്കനും ഉണ്ട്
രണ്ടും ബിരിയാണി ഒപ്പരാ ചെ
അല്ലാ അത് എന്താ എനിക്ക് ബീഫ് പറ്റൂല അപ്പൊ ഞാൻ ചിക്കൻ വേറാക്കി വെച്ചു ബീഫ് ചോറിന്റെ കൂടിയും വെച്ചു
ആഹ് സപ്പറേറ്റ് ആണല്ലേ നമുക്ക് ഹോട്ടൽ ആക്കാം രണ്ടു ബീഫും ചിക്കനും ഉണ്ടാക്കിന്നേ
ആം
ആഹ് അങ്ങനെ ആവുമ്പോ സുഖാണ് വേഗം വെക്കാനേ പക്ഷെ ഇൻഗ്രീഡിയൻസ് ഒന്ന് മതി ബീഫിന് നല്ല വേവാണ് ചിക്കനെല്ലാം കയ്യും വേം പെട്ടെന്ന് വേവാൻ കയ്യും അങ്ങനെയാണ് ഉമ് പിന്നെ കുട്ടിളൊക്കെല്ലേ
ആഹ് ഇണ്ട് രണ്ട് മക്കൾണ്ട്
കെ ജി പഠിക്കുന്ന ആണോ
ആ ഒരു ചെറുത് എൽ കെ ജി യിലാണ് വെൽത് മൂന്നാംക്ലാസ്സിലാണ്
ഇന്റേത് ചെറുത് കെജിയിലും വെൽത് എച്ച് വെൽത് കെ ജി ലും ചെർത് അംഗനവാടിയിലും ഉം അയ്നാണ് അതാണ് പടയാണ് പഴ ഇപ്പൊ വൈകുന്നേരം ഉറങ്ങി എണീച്ച ഉടനെ ഒരാൾക്ക് പൂതി വന്നതാ പീടിയെ പോണന്ന് മിഠായി വാങ്ങാനേ മിഠായി വാങ്ങണം ബബിൾഗം ക്കം വാങ്ങണം മിട്ടായിവേണം എൻറെ കു എന്റെ ചങ്ങായിച്ച് ബബിൾക്കം തിന്നണൊണ്ട് അത് ഉം ഉമ്മ പൈസ തരി നിങ്ങള് പോയി നിങ്ങള് ങ്ങള് പോരേണ്ട മ്മമ്മ ന്റെ കൂടെ ഞാൻ പൊയ്ക്കൊണ്ട് പൈസങ്ങൾ തന്നാ മതി
ആഹ് പൈസ മതി.
ആ പൈസമതി ഇങ്ങള് പോരൊന്നും വേണ്ട മ്മമ്മ ന്റെ കൂടെ പൊയ്ക്കൊണ്ട് നിങ്ങള് പൈസ ന്നാ മതി എന്നട്ട് എന്നിട്ട് മുട്ടായി എന്നിട്ട് ആഹ് ഞാൻ പറഞ്ഞതല്ല പീടിയെ പോരുന്നില്ല ന്ന് പിന്നെ എന്താ ങ്ങള് പറയിണത്ന്ന് ഫോണിൽ കണ്ടിട്ട് ആഹ് നിങ്ങളല്ലാ പോർന്നില്ല പറഞ്ഞ എന്നിട്ട് നിങ്ങളിപ്പോ പോര്ൻ
ആഹ് ആഹ് ഉമ്മമാന്റെ കൂടെ ഉണ്ടായത് പോയത്
ആഹ് മ്മമ്മ ന്റെ കൂടെ പോയ്‌ മുട്ടായി ഒക്കെ വാങ്ങിയാട്ട് വര ഏഹ് പൈസ ചില്ലറ പൈസ ല്ലേനി ന്നട്ട് എങ്ങന ക്കെ പോയനാല് ചില്ലറ പൈസ ല്ലെങ്കിലും മുട്ടായി നിർബന്ധം നമുക്ക് മസ്റ്റായിട്ട് മുട്ടായി നിർബന്ധാ
ആഹ് ഞ ഞങ്ങൾ പിന്നെ അങ്ങനെ തന്നെ വേടിക്കൂല
ആ ഓക്ക് മാങ്ങച്ചാറൊക്കെ ഉപ്പിലിട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ട കമ്പ ചെറുതിന് രണ്ടാക്കും അങ്ങനെ പിന്നെ ഫോൺ അല്ലെങ്കിൽ ഫോണ് കൊടുക്കണം ഫോണ് കൊടുത്തിട്ടില്ലെങ്കും മിട്ടായി ഫോണ് നിർബന്ധ ഫുഡ് കഴിക്കണെങ്കില് ഫോണാ ഇപ്പൊ ജനറേഷൻ അങ്ങനെയാണല്ലോ മൊത്തത്തില് ഫോണില് ഉം ഫുഡ് കഴിക്കണമെങ്കിൽ ഫോണ് കൊടുത്തിട്ട് ഇന്ന് അയിൽ മുങ്കിയാട്ട് എങ്ങനെങ്കിലും പൊള്ളയിലെത്തും അല്ലെങ്കിൽ കുട്ടി തിന്നേല്ല
ചോറ് കഴിക്കണതറിയില്ല
അതന്നെ അല്ലെങ്കില് ഫുഡ് കഴക്കൂല ഇങ്ങനെ വെച്ചൊണ്ട് ഇക്കൂ എത്ര നേരം പിടിച്ചാലും ഫുഡ് കിട്ടി കഴിക്കൂല ഫോണ് കൊടുത്ത് അപ്പ വേൻ തിന്നു
ആഹ് എന്റെ എന്റെ ചെറിയ കുട്ടീനെ സ്കൂളില ആക്കിയിട്ടുണ്ട് അവൾക്ക് രാവിലെ ഫോണ ഇല്ലെങ്കി ചോറ് തിന്നില്ല വെറുതെ പ പട്ടനെയാണ് പോയാലും വേണ്ടില്ല ഫോണരണം എന്നാ പിന്നേ പിന്നേയും കഴിക്കും ട ടൈമിൽ ഇവിടുന്നു കരയിപ്പിച്ചു വിടേണ്ടച്ചിട്ടേ
നമ്മള് ഫോണ് കൊടുത്തു പോവും
ആഹ് ആ സമയത്ത് നമ്മുക്കല്ല ബുധ ഇടങ്ങാറല്ലേ പിന്നെ പോയാല്
അന്നെ ഫുഡ് കൊടുത്ത് നമ്മള് ചോറ് തിന്നു പോവും തിന്നിട്ടെങ്കിൽ ഫോണെങ്കിലും കൊടുത്തിട്ടായി കുറച്ചങ്ങും തിന്നോട്ടെ എന്നാ പിന്നെ സ്കൂളിൽ പോയാ പിന്നെ കുട്ടി ഫോൺ യൂസ് ചെയ്യണില്ലല്ലോ എന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കും നമ്മളിത് താല് ആഹ് ആഹ് അതെ ഞാൻ പറഞ്ഞ എന്റെ ചെറുദിനൊക്കെ ചെറുത് പോണ് വലുതി നാട്ടിലും കൂടുതൽ ചെറുതിനു ഫോണാ എന്നിട്ട് ഞാൻ പറയൂ ഇന്ന് അംഗനവാടി പോയിക്ക്ന്നാലേ ഫോൺ അംഗനവാടി പോയി പിന്നെ ഫോണ അങ്ങനെ യൂസേജ് ഇല്ലേലും പിന്നെ ഇതിന്റെടയിൽ പനി ഇപ്പ പകർച്ചവ്യധി വന്ന് പനി അന്ന് കഫ കെട്ടും ബ്ലഡിൽ കൗണ്ട് കുറവൊക്കെ വന്നപ്പോള് ഇവിടെന്നായിട്ടോ അപ്പൊ പിന്നെപ്പോ ഫോൺ മേല കൂടുതലും ഫോൺ ഞാൻ ഇനി അങ്ങനവാടി പയിക്ക പറയുമ്പോ ഞാനിപ്പ അങ്ങനവാടി പോ എന്റെ പനി മാറിയില്ലാന്ന് യൊട് എന്റെ പനി മാറിട്ടൊന്നുംല്ല അംഗനവാടി പോവാന്
എന്നാലല്ലേ പോവന്ന്
ആഹ് എന്നിട്ടല്ലേ പോവലി കൊച്ചിസായിപ്പ അങ്കണവാടിയില് പോയിട്ട് പനി വിട്ടണ് ഇത് നല്ല ചുമയാണ് ചുമ മാറാൻ കാത്ത് ക്ഷീണം വിട്ട് വിടാതെ കുട്ടിക പറഞ്ഞ വെച്ചിട്ട് കാര്യമല്ലല്ലോ ക്ഷീണം വിടാതെ തീരെ പറഞ്ഞച്ചിട്ട് കാര്യമില്ല അപ്പഞാൻപറഞ്ഞ പനിയൊക്കെ മാറീക്ക ഇനിക്കിനി ക്ഷീണേ ഉള്ളു പനിയൊക്കെ മാറീനപ്പ എനിക്ക് പനിന്ന് മാറില നിങ്ങളല്ലേ പറഞ്ഞത് പനി മറിയില്ലന്ന് പിന്നെ ങ്ങിപ്പോപനി മാ മാറീണന്ന് പറയിയാണോ ഉം നല്ല ചുമ്മായു കുമ്പ നമ്മക്കും ഇടങ്ങാറാണ് കുട്ടികൾ വേറെ മക്കളും ചെറിയ മക്കളല്ലേ അംഗനവാടില് വരുന്നത് ഉം ഓൾക്ക്ന്നെ അംഗവാടി അംഗനവാടിന്ന്ന്നെ കിട്ടണ ഓൾ ക്ക് കിട്ടി ടാണ് പിന്നെ കിട്ടിയത് ബ്ലഡ് ഇൻഫെക്ഷ്ൻ ഒക്കെ ആയിട്ട്
ആഹ്
ഉം ബ്ലഡില് ഇൻഫക്ശന മോത്തത്തില് ഇൻഫക്ശനെ ഹോസ്പിറ്റലില് ടെസ്റ്റ് ചെയ്തപ്പം നല്ല വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇൻചെക്ഷൻ വെക്കണം ഓരോ ദിവസം വന്ന് ഇഞ്ചെക്ഷൻ വെക്കേണ്ടി വരുന്ന അഹ് പറഞ്ഞ് അത് കൊറയുള്ള ഗുളികൾ വരെ തി ന്നണ എനിക്ക് ആറ് ശതമാന ബ്ലഡില് കൊറച്ച പറ്റുള്ളല്ലോ എനിക്ക് മുപ്പത്തഞ്ച് ശതമാനണ്ട്റിഞ്ഞാട്ട് ടെസ്റ്റ് ല് മുപ്പത് ശതമാനണ്ട് എനിക്ക് ഇന്നലെ തല പൊന്നിട്ടുള്ളേ ഇനി പനിച്ചിടക്കനി എന്താ ഭ സ് തെറ്റ്യാട്ട് ഇത് എണീക്കാ വീഴാ എണീക്കാ വീഴാ ങ്ങനെ തല കർങ്ങി പോവ ഇൻക്ക്
നാന് നാന് ഇനിക്കും വന്നൂട്ടോ ഇനിക്ക് സാെ സോ ഭാവികായിട്ടാെര് മാസ് ത്തോളായി പുണ്ണാേണ്ട് ഞാൻ എടെങ്ങേറാവും മുറിയില്ലേ വായിലും വയറിലൊക്കെ നെറേ മുറിണ്ടായ്ര്ന്നു
ആഹ്
അപ്പൊ അതിന്റെ പനിയാണ്ന്ന് കെര്തീട്ട് നിക്കേന്നു പ്പൊ പനി മാറി പക്ഷെ നാനിങ്ങെനെ തല ചുറ്റിവീഴാ എവിടെലും നിന്നാ അങ്ങെനാണ്ട് പോകും പിന്നിൽക്കെന്നെ ആഹ്
കൂട്തെലെന്നേണ് പിന്നെന്റെ മോളെ കെജീല്ള്ളെ മോളെ ൻക്ക് ഏഹ് സ്കൂൾ ബസ്സിനാക്കി കൊട്ക്കും വേണം അങ്ങെനെക്കെ ആവുമ്പം അമ്മക്ക് ബുദ്ധിമുട്ടാണേ ഞമ്മളൊറ്റക്കാവുമ്പോ നമുക്ക് അതിലേറെ ബുദ്ധിമുട്ടാണ് ഞാം തലമിന്ന്യാട്ടേടെങ്കിലും വീണാലും പ്രശ്നാണ് പിന്നെ ഞാന് ന്റെ ഉമ്മനെ വിളിച്ചു മ്മനെ വിളിച്ചാട്ട് ഇവിടെ നിർത്തിയതാ അല്ലാതെ കെയ്യൂല ഞമ്മക്ക് പണിം ഇപ്പ അട്പ്പത്ത് പോവുമ്പോത്തിനിനിക്ക് തല ചൂട് തട്ടുമ്പോത്ത്ന് ഇൻക്ക് തലർങ്ങാ തല കർങ്ങ്യാട്ട് വീയാൻ പോവാ അത്ചാര്ച്ച് ഞമ്മക്ക് അട്പ്പത്ത് പോവാതെക്കാനും പെറ്റൂലല്ലോ ഫുഡ്ണ്ടാക്കണല്ലോ കുട്ട്യേള്ണ്ടാവുമ്പം ഞമ്മളാെറ്റെക്കാണെ നമ്ക്ക് എന്ത് ഫുഡ്ണ്ടാക്കില്ലേലും പ്രശ് ല്ലേനി ഇബടെ കട്ന്നാ മത്യേനി ഞാൻരിക്കും അന്നൊക്കെ ഞാന് എങ്ങനെയോൽക്ക് ഫുഡാെട്ത്തെ ന്നാലും ന്റെ മോള് വെൽത് സഹച സഹകരിച്ചിണ് ട്ടോ മറ്റോക്കാണെങ്കില് കഞ്ഞ്യെങ്ങിലും കൊട് ത്താ മതി ഇത് ചോറൊറ്റക്ക് തിന്ന് ഞാ അല്ലാന്ന്ണ്ടെല്ലെങ്കിൽ ഞാൻ വാരി കൊട് ക്ക്ണെഞ്ഞി ഇന്നോട് പറ്യാ ഇൻക്ക് ഫോണ്ങ്ങള് തന്നാ മതി ഞാൻ ചോറ് ഒറ്റെക്ക് ന്നോളാന്ന്
അത് ശെരി
ആഹ് ഫോണ്ങ്ങള് ഒ തന്നാമതി ചോറ് ഞാൻ ഒറ്റക്ക്ന്നോളാം ന്നട്ടും ആളെ കാൺണില്ല ഒര് മണിക്കൂറായിട്ടും കുട്ടിന്റെ ചോറ്ന്നയ്ഞ്ഞീല്ല്യാ ഫോണും കണ്ട് കുത്തിരിക്കാ എങ്ങ്നെ ചോർന്ന്യ്യാ കൊറേശ്ശെ കൊറേശ്ശ ഞമ്മളാവുമ്പോ അഞ്ചിൻറ്റോണ്ട് ചോറ്ന്നെയ്യും ഓൽത്
ആ നമ്മള് വാരി കൊടുക്കണ് വാരി കൊടുക്കയാണെങ്കി വേഗം കഴിയും
ഉം വാരി കൊട് അഹ് അത് അതെ അതെ അല്ലെങ്കി വാരി കൊട് ത്താ വേം കെയ്യും അല്ലെങ്കില് അതും കൊണ്ട്ങ്ങെനെ ഇരിക്കും ഇത് രണ്ടോ മൂന്നോ വറ്റ്ങ്ങെ അത് ഇബാക്ക്യെ രണ്ട് മൂന്ന് വറ്റ്ങ്ങെനെ തിന്ന് കെയ്യാെള്ളു ഇവല് ഫുള്ളായ്ട്ട് തിന്നൂല്ല്യാ ന്നട്ട് കൊർച്ചെയ്ഞ്ഞിട്ട് പറയും ഉം ഉം
മതി എനിക്ക് ഫോണ് മത്യായ ഇക്കും മതി
ആഹ് ഫോണ് മതി ൻക്കും മതി കറിള്ള ചോറ്ക്കും ഞമ്മള് കറി കൊഴ്ച്ചാട്ട് കൊടുക്കായ്ര്ക്കും ചോറ് പക്ഷെ ഇവല് കറ്യൊക്കെ ആ സൈഡിലേക്ക് മാറ്റ്യാട്ട് ഇത് വാണ്ടാ ഇത് വണ്ടാ അപ്പൊ ഞാൻ പറയും ഇത് പിന്നെ ഞാൻ ഇട്ത്തോണ്ട് ഇയ്യ്ത് ലക്കെ തിന്നേന്നെ ആഹ് ഉം മത്യായിബെ പള്ള നറ്ഞ്ഞ്ണ് ഇഞ്ഞ് പോവൂലട്ടോ
ആഹ്
ഞാൻ ഫോണും കൊണ്ടാട്ട് റൂമ് പോട്ടെ കൊർച്ചേരം ഫോണ് കാണാെള്ളൂ കൊ ച്ച് കയ്ഞ്ഞിട്ട് ഇങ്ങക്ക് തെരാ എന്നിട്ട് ഫോണ് ഓഫാവിയാൻനേര്ത്ത് തെരും ആഹ് ഞ്ഞിങ്ങള് കുത്തിട്ടാളിട്ടൊ ഫോണ്
ആഹ്
ഞ്ഞ് ഫോണ്ല് ചാർജ്ത്തിറ്റാളി ആഹ് ആം അതിന്റെടേല് ആരെങ്കിലും വിളിച്ചിണങ്ങളെ ഒന്നും ഞമ്മളറിയൂലാ ബെല്ല് ഇങ്ങനെ കേക്കുമ്പോ ഞാൻ ചോദിക്കും ആരെങ്കിലും വിളിച്ചിണോ അ നിങ്ങളെ ഫോണല്ല അത് വേറെരോ ഫോണാ നമ്മളെ ഫോണാണ് ആഹ് കട്ടാക്കാണ് ഞമ്മളെ ഫോണാണെങ്കിലിലോല് ഞമ്മള് ചോയ്ച്ചാ പിന്നെ ഞമ്മക്കെന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കെണ്ടി വന്നാല് നമ്മള് കോളും കൊണ്ട് പോകല്ലോ പിന്നെ അവർക്ക് ഫോൺ കി കിട്ടൂലല്ലോ അയിന്റെ ഐഡിയാണ്. ഇത്ങ്ങളെ ഫോണൊന്നൊല്ല. ഇത് ഇന്റെ ഫോ വേറെ രോ ഫോണാണ്. ഞങ്ങളെ മോളില് വേറൊരാള്ണ്ട് അപ്പൊ ഓലെ ഫോണാണ് ബെ ല്ലടിക്ക്ണത്. ഇങ്ങളെ ഫോണൊന്നല്ല ഇങ്ങളെ ഫോണൊന്നല്ല വെല്ലടിക്കണത് ഓലെ ഫോണാണ്. ആഹ് അപ്പൊ ഫോ ഭയങ്കര ഫോണ് ഭയങ്കര ഫോണ് ഇല്ലാതെ തിന്നൂല പറഞ്ഞാതിരി ഞാന് ഒരാള് തന്നെ ഫോണ് രണ്ടാൾ ഒപ്പരം കണ്ടാല് നമ്മള് ഫുഡ്ഡടി വേഗം കഴിഞ്ഞ് നമുക്ക് പാത്രൊക്കെ കഴകചാണ്ട് വേം കെട്ക്കാൻ പോവാ ഇത് ഒരാൾത് കഴിഞ് മറ്റാള് വൈറ്റ് യ്യാ ഫുഡ് കഴിക്കണങ്കില് ഉം അട്ത്തേന് ഇവിടെ കയ് ചെയ്യും ഒന്ന് കഴിഞ്ഞ ഒന്ന്
ആഹ് ഞാൻ എന്താ ചെയ്യാന്നറിയോ ഫോണിന്റെ സ്റ്റാൻഡില്ലേ അത് വെക്കും ഫോണ് രണ്ടാളും ഇരുന്നങ്ങട്ട് കണ്ടോളി, ന്നട്ട് വേഗം കഴിക്കും ഞ്ഞിട്ടാണ് വെച്ചൊട്ക്കും അപ്പൊ ഒരാൾക്ക് ഒരാൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കൂല.
സെപ്പറേറ്റ് കൊടുക്കുമ്പളാണ് പ്രശ്നം വെര്ണത്. ഇതിങ്ങനെ കൊറേ നേരം വെയ് സത്യാണ് രാവിൽത്തൊക്കെ സ്കൂള് ടൈം ഇവല്ത് തിന്ന്ങ്ങനെ മെല്ലെ മെല്ലെ കെഴഞ്ഞുമ്പോത്തിന് മറ്റോക്ക് ടൈം അങ്ങട് പോവാണ്. അങ്ങനൊരു ഇഷ്യു വെര്ണ്ട് രാവിലെ നേരത്തെ ണീ ഞാൻ നേര് പ്പിക്കല അല്ലാതെ ഓൽ തിന്നൂല ഫസ്റ്റ് വെലുതിന്റെറെ നോക്കല വെലുതി നോക്കിട്ട് ഓള് സ്കൂളിൽ പോവുകയാണെങ്കിൽ മറ്റോളം അ അപ്പൊ ശ്രദ്ധിക്കൂലോര്, ഓളെണീ ണീച്ചിണ്ടാവൂല ഓള് എണിക്കാതെ ഞാ മറ്റോളെ വേഗം കുൾപ്പിച്ച് സ്കൂൾലേക്ക് പറഞ്ഞേക്കും. അപ്പൊ പർഞ്ഞേച്ച് വെന്നിട്ട് വേണം ഇവളെ ഓൺത്തിയാട്ട് ഇൻക്ക് ഫുഡൊടുക്കണെങ്കില് അല്ലെങ്കിൽ ഇവിടെ ഫോണന് വേണ്ടി പ്രശ്ന രാവിലെ തന്നെ കച്ചറ മാറൂല. ഇവളെ നോക്കാലും അതിന്റെ എടെ ക്കൂടെ ഓൾക്ക് ക്ക് സ്നാക്സ് ബോക്സ് റെഡി ആക്കലും ഓള് പറയണന്നെ സ്നാക്സ് ബോക്സ് കിട്ടും വേണം. അങ്ങനത്തെ ഒരു വാശിയാണ്. അല്ലാത്തൊന്നും തിന്നൂല.
ഉം
ഉം മാങ്ങ തിന്ന് മാങ്ങ തിന്ന് പോയിട്ട് ഇല്ലെങ്കിൽ മറ്റൊൽ ഇട്ക്കും. ഉം ആഹ് ആഹ് ഓള് ഒരു അച്ചാറ് വാങ്ങീണ് അയില് ഒരു അഞ്ചുർപേന്റൊരു അച്ചാറില്ലേ മാങ്ങച്ചാറ്.
ആഹ് ആഹ് ആഹ്
ആഹ് അത് വാങ്ങീണ് അയിലെ വെള്ളം വേണ്ടോക്ക് ചെറുതിന് വെള്ളം വേണ്ട. അപ്പൊ മാങ്ങ മാത്രൊകയ്ന്ന് മതി. അപ്പൊ താതാത്ത അയ് വെള്ളം സുർക്ക വെള്ളം താതാത്ത കുടിച്ചാലേ ആ മാങ്ങ കിട്ടൊള്ളൂ. പി താ താ വെള്ളം കുടിക്കീന്ന്ള്ള പറഞ്ഞിട്ടാണ് ഈ കരീണത്.
ലായി
ത താത്താത്തക്കാണ് വെള്ളം സുർുക്ക വെള്ളം താത്താക്കട്ടോ ഉം ആഹ് മാങ്ങ ഓക്കുവാണ്. ഉം ചെല നേരത്ത്